കേൾക്കുണ്ടാ വോയിസ് ക്ലിയറാണോ?
ആഹ് കേൾക്ക്‌ണ്ട് കൊഴപ്പൊന്നുല്ല നല്ലവർത്താനം സുഖം. അങ്ങനെ പോണ്. ചോറൊക്കെ തിന്നോ?
ചോറൊക്കെ തിന്നാ ഞാൻ ച്ചു
ആഹ് ഞാനും കഴിച്ചു
ഉം ന്ത സ്പെഷ്യല്ന്നെന്താണ്ടാക്കി
ഇന്ന് സ്പെഷ്യലൊന്നുല്ല സാധാരണ ചോറ് ഏഹ് കുമ്പളങ്ങ പരിപ്പിട്ട് കറി മീൻ പൊരിച്ചത് അയല മീൻ പൊരിച്ചത് അതന്നെ. അവിടെന്താ?
ആഹ് ൻക്കും അതെന്നെ ന്ന് പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറി വച്ചു. പിന്നെ മീൻ പൊര്ച്ചതും ചോറും ഉപ്പേരിമ്മക്കൊന്നും പോയില നല്ല മഴായപ്പൊ തൊടൂന്ന് എലന്തേലൊക്കെട്ക്കണം കര്തി നല്ല പെരുമഴയേര്ന്നുവടെ ക്കപ്പൊ മഴെയ്താ?
ഇവിടെ പെരുമഴല്ല പക്ഷെ തുണീം കുപ്പായൊക്കെ പുറത്തിട്ടാ അപ്പ മഴെയ്യും വീണ്ടുട്ക്കും
അങ്ങൻ അങ്ങൻത്തൊര്ത് ലേ ആഹ് ഇപ്പ മയൊക്കെ പോയി പ്പൊര് വെൾച്ചൊക്കെ വന്നു പക്ഷെ എന്ത് മഴാച്ച്ട്ടാ പൊർ മ് കൊറച്ച്നേരം കൊണ്ടേ ഇവട്ങ്ങനെ വെള്ളം വന്ന സ്പീഡൊക്കെ കാണണം അത്രയും നല്ല മയന്ന ല്ല മയ ഇടിയൊക്കെ വെട്ടി
ഏഹ്
എന്താ മഴപെയ്തു വെറും സൗണ്ട് ഫോണൊന്നും വിളിച്ചാ ഒന്നും കേ നിക്കൂല അങ്ങനത്തവസ്ഥീലുള്ള ചറപറാ മഴ
ആഹ് ഇവടെന്നാ അങ്ങനെല്ല്യ ഇവിടെപ്പ ചെറിയ രീതീലിങ്ങനെ തുണിം കുപ്പായും നന നനയ്യാണ് മയ അത്ട്ത്തു
ഉം അതന്നെ പണിയാവൂലേ അങ്ങട്ടിടലും ഇങ്ങട്ടിടലും ഉം മിഷീനില്ലേ പിയിഞ്ഞിട്ടവ്ടവുത്ത് അവ്ത്തേടെലൊക്ക്ട്ടാ മതി മിഷീന്ണ്ടാ
അങ്ങന് തന്നെ അയിലൊണക്കീട്ടെന്നെ ചെയ്യ്ണത് കുട്ട്യാളെ യൂണിഫോമിന്റെ പാന്റിന്റരക്കെയ് കട്ടി
ഇത് ഒണങ്ങാൻ നല്ലത് പൊറത്താണ്
ഉം
പിന്നെ യില്ലേ ഈ മഴയാകുമ്പൊ പിന്നെ അതെന്നൊരു പണിയ്ക്കാരെയ് അയ്ലിന്റൊക്കവ്ടെ ആഹ് യൊവ്ടെങ്കിലുട്ട്ട്ട് പിന്നെ ഫെനിന്റെടിലൊക്കെ നമ്മള് ഫെനങ്ങനെ യൂസെയ്യുമ്പൊ റൂമിലൊക്കെവ്ടെം കൊണ്ടെച്ചാ അരെക്കൊണങ്ങി
ആഹ് ഞാന് പിന്നെ മുകള്ല് അയലെട്ടിണ് മുകളിലെ റൂമിലാരും കെടക്കൂല അപ്പൊ പ്പിന്ന അവിടെ അയലെട്ടീട്ട് അവിടൊന്നായിട്ട് ട്ടേക്കാ
അങ്ങനെക്ക്ട്ടാമതി പിന്നത്യാവശ്യള്ളതൊക്കെ റൂമില് ഫെനിന്റെവ്ടെ നമ്മള് ഫേനങ്ങനെ യൂസെയ്യുമ്പൊ അതിന്റെടിലൊക്കും മാണ്ടേ യൂണിഫോമൊണങ്ങാൻ പണിയാണല്ലോ ദിവസം വേണ്ടേ എന്നും വേണ്ടേ
അതങ്ങനെയാ ചെയ്യല് റൂമിലയ്ലെട്ടീട്ട് മക്കളെ റൂമിലൊരയലും ഞങ്ങളെ റൂമിലൊന്നും കെട്ടിക്കൊട്ത്തക്ക
ഉം മഴ മഴക്കാലായാ പിന്നെ അതാ അധികം ന്നനഞ്ഞത് കൊണ്ടന്ന്ട്ടാ ജലദോഷം പിടിക്കും റൂമില് അങ്ങന്ണ്ട്
ആഹ് അത്ണ്ട്
ഉം മൂക്കടപ്പൊക്കെ വരും അതോണ്ട് ന്നഞ്ഞ ഡ്രസ്സുകൾ നമ്മള്
മക്കളതൊക്കെ കയ്ഞ്ഞു അഞ്ചയ്സ്സായി ചെറിയ മോന്ക്കെന്നെ പിന്നെ
ഉം
അപ്പൊ അവ്ട്ന്നൊക്കെ കയ്ഞ്ഞു
ആഹ് അല്ല പിന്നെ ഒണങ്ങാഞ്ഞാലും ബുദ്ധിമുട്ടാണെനും ചെറിയ കു കുട്ട്യാളൊക്കാകുമ്പൊളാണ് പിന്നെ വലിയ വിഷയം വെര
ഉം
പിന്നെ നല്ല നെഞത് നമ്മള് ഇടൂലല്ലോ ഉം ഇന്ക്ക് മക്കള് ഇന്റെ മക്കള് മക്കള് വല്തായി പേരക്കുട്ട്യാള്ണ്ട്
ഏഹ് അഹ് ശെരി
എന്റെ മോള് മൂത്തരണ്ടും പെൺകുട്ട്യാളായിര്ന്നു അവരെ കെട്ടിച്ച് കുട്ട്യാളെക്ക്ണ്ട് മോള് മോളെ കുട്ട്യാള്ണ്ട് ഓര്സ്കൂള് പോയ്ക്ക്ണ് മോള് പൊറത്ത് അങ്ങളെന്റെ കുട്ടിനെ കാണാൻ പോയതാ ആങ്ങളെന്റെ ഭാര്യ പ്രസവിച്ചിര്ന്ന് അപ്പോള്വ്ടെല്ല്യര്ന്നു ഓള് സൗദിലെര്ന്നു ആഹ് കുട്ടിന്റെ തൊണ്ണൂറും ഇതൊക്കെ കയ്ഞ്ക്ക്ണു ഇപ്പോ ഓക്ക് ഓപ്പറേഷനായിന്നു അപ്പോ ഓള് പെര്ന്നാക്ക് വന്നീനു അന്നും ഇബക്ക് വരാൻ പറ്റീട്ടില്ല അന്നോള് നാട്ടില്ണ്ടായ്ന്നു അപ്പപ്പിന്നെ ഓക്ക് അന്ന് വന്ന് കാണാൻ പറ്റീല പിന്നെ ഓന് ഓള് ഒരീസം നിന്ന് പോയിം ചെയ്തു ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞല്ലേ അപ്പൊ പെരുന്നാക്ക് ഒന്ന് കൊണ്ടന്നു അപ്പോള് ആങ്ങളടെ കൂട്ടിനെ കാണാൻ വേണ്ടി ണ്ടിയങ്ങണ്ട് പോയ്‌ക്കക്കാ മ്മാ ന്റെമ്മിപ്പിയൊക്കെ പോയപ്പോ ഓരെ കൂടെ പോയതാ
ഓഹ് അയ്ശെരി
ഉം കുട്ട്യാള് സ്കൂൾ കെയ്‌ക്കുണു സ്കൂള്ട്ട് വെരും
ആഹ് കുട്ട്യാൾക്ക് വരുമ്പെന്താ ചായയ്ക്ക്
എന്തേലൊക്കയ്റ്റ്ണ്ടാവും കുട്ടികൾക്കൊക്കെ മാണ്ടത് ബേക്കറിയാണ് അഹോട്ത്താപ്പോര്ക്ക് ഒക്കായി ഞ്ഞ അവ് ലെന്തേലും നന്ച്ച് കൊട്ക്കണം എന്ത് കിട്ട്യാലും ഓൽക്ക് ബേക്കറി ഫസ്റ്റ അത് കഞ്ഞി ചോറും തിന്നൂല വന്നാ എന്തേലും കഞ്ഞി ചോറും തിന്നാ ഞമ്മക്കൊരു സമാധാന അതൊന്നും പറ്റ്
ആഹ് അതാണ് പറ്റ്യേത് പക്ഷേ കു ട്ട്യാൾക്ക്‌ പറ്റൂലാന്നൊള്ളു അതാവുമ്പോ നമ്മക്ക് നമ്മക്കും റിസ്ക്കില്ല
ഉം
കുട്ടികൾക്ക് കൊടുക്കാനും ഇവടിം കുട്ട്യാക്ക് ചോറ് ഇഷ്ടൊന്നുല്ല എന്തേലൊക്കെ വാണം ഞാൻ എന്തെങ്കിലൊക്കെ ണ്ടാക്കും കടികള് പഴംപൊരിയോ നുറുക്കോ എന്തെങ്കിലൊക്കെ ണ്ടാക്കും ഇന്നിപ്പം ഇവടെ പ്പണ്ട് പ്പാനോട് കൊർച്ച് കപ്പ കേക്ക് കൊഡ്രിപ്പിച്ചെച്ച്ക്ക അത്ണ്ട് ഇന്നത് കൊട്ക്കായേ
എന്തേലൊക്കെ അങ്ങനൊക്കെന്തേലും വാണവര്ക്കും
വെരുമ്പോ വാണം അല്ലാഞ മൊഖം വീർക്കും
ക്ക്‌റണ്ടവടെ അച്ചപ്പും വേറെള്ളതൊക്കെ ണ്ട് പക്ഷെ അതൊക്കെ കൊടുത്താല് കുട്ട്യാക്ക് കേട വന്നെയ്ക്കെന്നെ ബേക്കറിങ്ങനെ തിന്നുബ്ലെ അവുലൊക്കാവുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ ആദു കൊർച്ചൊക്കെ തിന്നും
ആഹ്
പിന്നെ എന്തേലും ണ്ടാക്യാലും എണ്ണ പ്പലഹാരം തെന്നല്ലെ ഫോൺനെന്തൊക്കെ സൗണ്ടാളൊക്കെ വെര്ണ് ണ്ടോ ഹലോ
ഹലോ ആഹ് ഹലോ മഴന്റെ ഇഷ്യു ണാവോ ആഹ് പ്പൊ കേൾക്ക്‌ണ്ട്
വൈഫൈ ആണോ അൻക്ക്‌
വൈഫൈ ഒന്നുല്ല
മറ്റന്ന
ആഹ് കണക്ഷന് വൈഫൈ ഒന്നും ഇട്ത്തിട്ടില്ല വൈഫൈ ഒക്കെ ഇതിലെ വെര്ല്ണ്ട് പക്ഷെ നമ്മള് എട്ത്ത്ട്ടില്ല അതൊക്കൊരു കൊർച്ച് മൂന്നാലും ഫോണൊക്കെ യൂസെയ്യ്ണോരാരെ ഇന്റെ വീട്ടില്ണ്ടെ തെരക്കേടില്ല ഇതിപ്പം
ഉം അത് ഇവടെ മോന് പഠിക്കാൻ വാണ്ടി മോന് പഠിക്കാൻ വാണ്ടി മോനന്ന് ഇട്ത്തിര്ന്നു ലാപ്പ്ക്ലിയറായി കിട്ടാൻ വാണ്ടി പ്പയ്ന്റെ ആവശ്യോന്നുല്ല പ്പോനോട്‌ ഒയ് വാക്കിക്കാളാന്ന് പർഞ് ഓൻ ഒയ് വാക്കിറ്റുല്ല അത് ഒന്നും രണ്ടും ഫോണ്നൊന്നും മാണ്ടി അത് മൊതലാവൂല ഞമ്മക്കല്ലെങ്കിലേ ഫോണില് ക്യാഷ് കേറ്റണല്ലോ
ആഹ് അതെ
ഒരു പൈസേ ണ്ടാവൂല ഇപ്പൊ പൊർത്തെവടെങ്കിലും ആഹ് കിട്ടൂലല്ലൊ താണെങ്കി കറൻറ് പോയാലും തായാലൊന്നും കിട്ടൂല അങ്ങനൊക്കൊരു കൊഴപ്പണ്ട് ത്ന് ഞാനത് ഓഫാക്കിട്ട് നെറ്റിലാണ് വിളിക്ക്‌ണത് ഞ്ഞി അയ്ന്റെ കൊഴപ്പം കൊണ്ട് ഫോണ് കട്ടാവണ്ടാ ര്തിട്ട്
ആഹ്
ന്നാരൊക്കെക്കെ വെര്ന്ന്ണ്ട്
ഉം പൊർത്തൊക്കെ പോവലില്ലേ
ആഹ് യാത്രക്കെ പോവല്ണ്ടോ ങ്ങളും
ഉം നമ്മളും പോവൽണ്ട് മക്കക്ക്‌ ഒഴ്വ്ള്ളീസൊക്കെ പോവും
ഹസ്ബന്റോ ആഹ് എപ്ലെങ്കിലൊക്കെ ഹസ്ബന്റ് വടെ നാട്ടില്ണ്ടോ
ആഹ് ഇവടെള്ളതെന്നെ ഇവടെ വണ്ട്യ
ഉം
ലോറിയാണോ സ്വന്തമായിട്ട്
ആഹ് ഓടാൻ പോകലാവുലേ
ലോട് കൊണ്ട് പോകും ലോട് കൊണ്ട് ഇങ്ങട്ട് വരും ഇവടെ എറക്കി ഓരോ പാർട്ടിക്കാർക്ക് കൊണ്ടോയി എറക്കി കൊടുക്കും അതാണ് പരിപാടി
അങ്ങനെപോണ് നിങ്ങളതോ
ഇപ്പ ഇവിടെ നാട്ടിൽതന്നെ ഇവടെ ഫർണിച്ചർ കടയിൽപോവും ഫുഡ്ഡ് കഴിക്കാൻ വന്നീര്ന്നു ഉച്ചക്ക് കഴിച്ചു പോയി ഇനി വൈകുന്നേരം വരും രാവിലെ പോവും ഉച്ചക്ക് വരും വൈകുന്നേരം വരും അടുത്തന്നെണോ അപ്പൊ ആഹ് ആഹ് സ്കൂട്ടി പോകും കുറച്ച് ഓഹോ അതൊന്ന് അതിഗോന്നുല്യ
ആഹ് അത് ശരി നിങ്ങള് വേറെ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ
ഇല്ല്യ ഒന്നുംചെയ്യുന്നൊന്നില്ല വിട്ട്ത്തന്നെ ഉം
ആഹ്
ഇല്ലേ ഇല്ല എനിക്ക് നാല് കുട്ടികളുണ്ട് കുട്ടികളെ കാര്യങ്ങള്തന്നേണ്ട് നോക്കാ ഇഷ്ടം പോലെ
മോ മോളാ മോനോ
രണ്ട് പെണ്ണ് രണ്ടാണ് അങ്ങനെ പോണ് വലുതിന് ഏഹ് പതിനഞ്ച് വയസ്സായി പത്താം ക്ലാസ്സിലാണ് താഴെള്ളത് ഏഴാം ക്ലാസ്സിലാണ് താഴെയുള്ളത് നാലാം ക്ലാസിലാണ് ചെറുദിനെ ഞങ്ങളിപ്പ എൽ കെ ജി ഇപ്രാവശ്യം ചേർത്ത്
ഏഹ് പത്താം ക്ലാസ്സിലുള്ളത് മോനോ മോളോ
മോളാണ് പത്താം ക്ലാസ്സില്
ഉം പെൺകുട്ടികളാവുമ്പോ പിന്നെ കുറച്ച് ഓൽക്ക് ഓൽക്ക് പഠിക്കണന്നേ ഓൽ ങ്ങനെ പുസ്തകായിട്ട് ഇരുന്നോളും ആൺകുട്ടികളാകുമ്പോള് ഇരിക്കൂല ഉം
ക്ലാസ്സില് ഓല്ക്ക് കിട്ടണം ഫസ്റ്റ് അങ്ങനത്തെ ഒരു മൈൻ്റാണ് ആൺകു ട്ട്യേൾക്ക് പിന്നെ അത് ആവശ്യല്ല ഇനി എന്ത് കിട്ടിയാലും നമ്മക്ക്പ്പതൊന്നും വേണ്ടാന്നുള്ളതാ
മറ്റോരാവുമ്പോ പിന്നെ കുത്തിര്ന്ന് അങ്ങനെ പഠിക്കും പക്ഷേ അങ്ങനെ കുത് കുത്തിര്ന്ന് പഠിച്ചിലെങ്കിലും എക്സാമിന് മാർക്ക് വാങ്ങണ കുട്ടികളുണ്ട് ഒരാ തലേന്ന് ആണുങ്ങള് പിന്നെ പെൺകട്ടികളെ മാതിര്ന്ന് പഠി ച്ചൂല മെനക്കട്ടിര്ന്ന് പഠിക്കണ ഏർപ്പാട് ആൺകുട്ടേക്കില്യ
പെൺകുട്ടികളെ മാർക്ക് ഇണ്ടാവലണ്ട്
മാർക്കുണ്ടാവും അത് മാവൽക്കൊരു ഇതാണ്
ക്ലാസ്സിലെ ഇവനിക്കങ്ങനെ ഭയങ്കര മണ്ടയാണ് പെട്ടെന്ന് കേച്ച് ചെയ്യും ഇൾക്ക് അത്രേ
ആഹ് അങ്ങനെ മതി അതാ ഇവര്ക്ക് ഫുള്ള് കാണാ പാടം പഠിച്ച്ങ്ങാണ്ട് എഴുതാൻ പോണത് ഇവടെ ഇവടിം അങ്ങൻതന്നെര്ന്നു
ഇവിടെ ഇരുന്ന് പഠിച്ചാലും ഓൾക്ക് കിട്ടൊള്ളു ഓളെന്നെ പറയും ഓനിക്ക് എന്തോരു സുഖാ ഒനൊന്ന് പുസ്തകം മറിച്ചാൽ മതി പക്ഷെ ഓൻക്ക് ആവശ്യം ഇല്ലാഞ്ഞാപ്പ എന്താ ചിയ്യാ അതാണ് ഇങ്ങള് ഉച്ചക്ക് ഉറങ്ങൊക്കെ ചെയ്യോ
ഞാനൊന്ന് കെടുക്കുന്നുള്ളൂ ഒറങ്ങലില്ല ഞാൻ ഉച്ചക്ക് ഒറങ്ങിയാ രാത്രി ഒറങ്ങൂല അപ്പൊ ഞാൻ ഒറങ്ങാൻ നിക്കൂല കൈണതും ഒറങ്ങു ങ്ങൂല അറിയാതെക്കെ എങ്ങനെലും ഫോണക്കൊന്നൺ വീണു ഒറക്കീക്കണെങ്കില് കണ്ണിമ്മിക്ക്ണെങ്കി അങ്ങനെയുള്ളൂ ഞാന് പെട്ടെന്ന് ണി ക്കും ഒറങ്ങിയാലും
ആഹ് ആഹ്
ഉറങ്ങിയാ പിന്നെ രാത്രി എനിക്ക് ഉറക്കം വരില്ലേ ഇത് പിന്നെ ഞാൻ ഉറങ്ങും അവിടപ്പം ഉറങ്ങൽ ഇണ്ടാവൂല്ലേ
ആഹ് ഉറങ്ങല് പറഞ്ഞാല് കുറവാണ് ഇതേപോലെ നിങ്ങള് പറഞ്ഞ പോലെ അങ്ങനെ കിടക്കും
ഉം
ഉച്ചക്ക്‌ എനിക്ക് ഉറങ്ങ ഉറങ്ങിയില്ലെങ്കില് രാത്രി നേരത്തെ കെ ഉറക്കം വരും
ഉം ഉറങ്ങീച്ചോപ്പല്ലേ ഉം നേരത്തെ ഒറങ്ങണതാണ് നല്ലത് നേരത്തെ ഒറങ്ങി ഒന്ന് കെടക്ക കഴിഞ്ഞാ വെയ്യാ ജോലിയൊക്കെ കഴിഞ്ഞ ഒന്നൊണ്ട് ഊര നിവർത്ത് കഴിഞ്ഞാ ഊര വേദനയും ഒന്നും കൂടായി
ക്കെ ഒന്ന് വന്ന് നിർത്തിയിടുമ്പോ സുഗാണ് വന്ന് കെടക്കുമ്പോ
കഴിഞ്ഞ് ഞാൻ വേഗം കഴിച്ചേകാരം പണി ഒന്നൂടെ കയ്യും കാലും നിവർത്തി കിടക്കാൻ വേണ്ടീട്ട് ഒറങ്ങീല്ലെങ്കിലും ഒന്ന് കെടക്കണം ഇല്ല മരുമക്കള് ഒന്നുവില്ല മരുമക്കള് വരാനാവുന്നുള്ളൂ മോന്റെ കല്യാണം ആവാൻ ആയി ഇരുപത്താറ് വയസ്സായി നോക്കണുണ്ട് ഉം ഓഹ് മൂത്തത് പെൺകുട്ടികളാണ് ഓരെ കെട്ടിച്ചു മറ്റേ മൂത്തത് രണ്ടെണം രണ്ടാണ് രണ്ട് പെണ്ണും മൂത്തവന് ഇപ്പ ഇരുപത്താറായി ഇവടെ ഇല്ല സൗദിയിലാ
സൗദീല
ആഹ് ആഹ് കല്യാണം നോക്കണുണ്ട് അങ്ങനൊക്കെ ശരിയായാല് നോക്കി വെക്കണം കരുതണുണ്ട് അങ്ങനെ ആഹ് അപ്പ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും നമ്മള് നമ്മടേതായ രീതിക്ക് ഇങ്ങനെ അന്വേഷിക്കും ഉം
കുട്ടികളെ കിട്ടാനും പ്രയാസം എന്നാ എല്ലോടുത്തും പെകുട്ടികള് ഒള്ളാനും
ഇണ്ട് അതിനിപ്പ പണ്ടത്തെ പെൺകുട്ടികളല്ല നമ്മളെ ഒക്കെ പുടിച്ച് കെട്ടിച്ച മാതിരി ഇപ്പ പെൺകുട്ടികളൊന്നും ഇനി കിട്ടൂല ഒക്കെ പൊക്കെ പഠിച്ച് ജോലി ഞമ്മളൊക്കെ പൊട്ടമാര ഞമ്മള് അന്നൊന്നും ഒരു ബുദ്ധി വരില്ല ഓല് രക്ഷിതാക്കളെന്താ പറയണെ അത് കേട്ട് നമ്മള് ഓല് വൽ വലുതായ കെട്ടി ച്ച വയസ്സൊന്നും വാണ്ടല്ലോന് നിളം വെച്ചാ കെട്ടിച്ചാ പ്രായ ആവുവൊന്നും വേണ്ട ഇപ്പളെല്ലോ പിന്നെയല്ലേ പതിനെട്ടിന്റെ നിയമം വന്നപ്പോ പതിനെട്ടും പോയി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായി ചെല പെൺകുട്ടികൾക്കൊക്കെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇപ്പൊ ആൺ കുട്ടികൾക്കാണ് വയസ്സ് കേറണത് പെൺകുട്ടികൾക്ക് അല്ല
ഉം
ഇപ്പൊ ആൺ കുട്ടികൾക്ക് വയസ്സേറിയ പെൺ കുട്ടികൾക്ക് വേണ്ടാലൊ
പിന്നെന്താ എന്നാ ശരി പിന്നെ വിളിക്കാം
ആഹ് ആട്ടെ ശെരി എന്നാ